കേക്കുന്നില്ലേ
ആ ആ ആ ഇപ്പോ കേൾക്കുന്നുണ്ട്.
ഉം എന്താ വിശേഷങ്ങള്?
ഒക്കെ നല്ല വിശേഷം എന്താ നിങ്ങളെ വിശേഷങ്ങൾ?
സുഖായിരിക്കണ്.
ആ ഓക്കെ രാത്രി ആയിട്ടുണ്ടാവുലേ ഇപ്പോ?
ആ രാത്രി ആയി.
ഓക്കേ കുട്ടികളൊക്കെ വീട്ടില് കേറി കയറിയോ?
ആ വീട്ടിക്കയറി അവര് പഠിപ്പിക്കാനുള്ള പരിപാടിലാ.
ഓ അതേ പഠിക്കുന്ന മക്കളാകുല്ലേ?
ആഹ് ഒരാള് പഠിക്കും ഒരാള് കണക്കന്നേണ്.
ആഹ് ആഹ് ഓക്കെ അപ്പോ സ്കൂളൊക്കെ തുറക്കാറായല്ലോ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ ബേഗ്, ബുക്ക്, കൊട
ഇനീ സമയൊണ്ടല്ലോ എനിക്കിനി അടു ത്ത മാസൊരു മാര്യേജിണ്ട്.
ആ ആഹ്
അതിനുള്ള ഒരു പ്രിപ്രേഷനിലാണ്.
ആ ആ ഓക്കെ ഓക്കെ
ശരി അയിനുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും ഒക്കെണ്ട് അപ്പോ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യല്.
ഓ അയ്ശരി. ഏഹ് സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്കൊക്കെ കൊടു ക്കാറുണ്ടോ?
ഇല്ല്യ പൊറത്തേക്കിച്ചാ നമ്മളതന്നെ ഇനിക്ക് ചെറിയ ബേബിണ്ട് ഒരു വയസായിട്ടുള്ളൂ. അപ്പൊ അവനെ നോക്കലും വീട്ടിൽത്തെ കാര്യങ്ങളും- ക്കൊക്കൂടി പിന്നെ സ്റ്റിച്ചിങ്ങും ക്കൊക്കൂടി എനിക്ക് ടൈം കിട്ടാറില്ല ഹെലോ-
ആ ആ ബേബി ഉണ്ടാവുന്നത് തിൻ- മുന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടോ?
ആ ണ്ടായിരുന്നു-
ആഹ് അ
എന്താ അവടെ എന്താണ് മു കീസൊക്കെന്താണ്
ഹോപ്പീസ് അങ്ങനെ വല്യേ ഹോബീസൊന്നുല്ല്യ ഉം
കുക്കിങ്ങൊക്കെ താല്പര്യ ണ്ടോ
കുക്കിങ്ങ് അധികം ചെയ്യാറില്ലങ്ങനെ കുക്കിങ് ചെയ്യാനൊന്നും ങ്ങനെ സമയം കിട്ടാറില്ല
ആഹാ അപ്പൊ എന്താണ് പരിപാടി
ആർ ഞാനിപ്പോ പി ജി കഴിഞ്ഞു
ആഹ് പഠിക്കാണ്ടാവുംല്ലേ
ആ ആ് ബി എഡിനെ ഇക്കല ആ പ്രാവശ്യം ചേരണം എന്നുണ്ട്
ആഹ് അത് ഓൺലൈൻ ആായിട്ടോ ഓഫ്‌ലൈൻ ആയിട്ടാണോ
ആ ഓഫ്ലൈൻ ആയിട്ട് നോക്കണം. ഓൺലൈലായിട്ട് ചെയ്താല് പുറത്തൊക്കെ പോയാൽ അതിന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലന്ന് പറയണ അപ്പൊ പിന്നെ ആ അങ്ങനെ പറയുന്നത് കേട്ടു ഞാന് ഇപ്പ എന്റെ ഹസ്ബൻഡടെ ഗൾഫിലാണ്
ആഹ് ആഹ്
അപ്പൊ അവിടുന്ന് ഓല ഒരു ഫ്രണ്ടിന്റെ വൈഫ് അങ്ങനെ അവിടെ സ്കൂളിൽ കേയറാൻ നോക്കിയപ്പോ ഓൺലൈൻ പീരിയഡിന് വാല്യൂ
പക്ഷെ നമ്മളെ സർട്ടിഫിക്കറ്റില് അത് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ റെഗുലർ ക്ലാസിന്റെ ഇതന്നെ അതേ സെയിം സർട്ടിഫിക്കറ്റ് തന്നാണല്ലോ അവര് തരുന്നത്
അങ്ങനെ അങ്ങനെ പറയണ കേട്ടോണ്ടാണ് പിന്നെ ഞാനിപ്പോ ചെറിയ കുട്ടി ഉണ്ടായിട്ട് ഓഫ്ലൈൻ ആയിട്ട് പോകാന്ന് തന്നെ തീരുമാനിച്ചു
ആഹ ച്ചാല് എന്റെ സിസ്റ്റർ ചെയ്തതാണ് ഇത് അപ്പോ പക്ഷെ അവർക്ക് സെയിം അവർക്ക് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്നതിന്റെ ആ സെയിം സർട്ടിഫിക്കറ്റ് തന്നെയാണ് ലഭിച്ചത്
ഓ ഓ ഓ
ആ അങ്ങനത്തെ വാല്യൂ ഇല്ലായക എന്ന ഒന്നും കണ്ടിട്ടില്ലട്ടാ ഇല്ല ഇപ്പൊ ചെയ്യുന്നില്ല ആള് കേട്ടറ്റ കിട്ടി ഇപ്പോൊ അന ഇനി കേയറണം
ആഹ ആഹ ആ
ആഹ്
പിന്നെ നമ്മള് ഓഫ് ലൈൻ ആയിട്ട് പഠിച്ചാലാണ് ബി എഡ് എന്ന് പറയണുന്നത്
ആ അതെ അത് കറക്ന്നെ പക്ഷെ നമ്മ എന്തായാലും ട്രെയിനിങ് പോണല്ലോ
അത് ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോളും പോകണോ
ആഹ് പിന്നെ
ഓൺലൈനായിട്ട് ചെയ്യണതിന്റെ രീതി എങ്ങനെ അത് എനിക്കറിയൂല്ല
അത് അവര്ന്ന് വെച്ചാല് നമുക്ക് ക്ലാസ്സുകളൊക്കെ ഒക്കെ അയച്ച തരും അതൊക്കെ വേണെന്നുണ്ടെങ്കില് അറ്റൻഡ് ചെയ്യാ നമ്മക്ക് ഫ്രീ ടൈമിൽ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യ പിന്നെ കൊററെ ഫ്രുട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ആഹ് നമ്മള് ഓൺലൈനായിട്ട് അവര് അയച്ചു തരും, അതൊക്കെ നമ്മ സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ട് ദിവസം വൈവ ഇണ്ട് തോന്നുന്നുണ്ട്. അത് കൊറച്ച് ലോങായിരിക്കും കോയമ്പത് ത്തൂര് അങ്ങനത്തെ ഏ നമ്മള വെ സ്ഥലത്തായിരിക്കും. നമ്മളെ നാട്ടിലാവൂല കേരളത്തിന് പൊറത് അപ്പ അവട പോയിട്ട് നമ്മൾ വൈവെ എട്ക്ക, അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പ ഈ ഏറെ ക്കോടും കാര്യങ്ങളൊക്കെ അന്ന് സബ്മിറ്റ് ചെയ്യ വൈവക്ക്, വൈവ അറ്റന്റ് ചെയ്യ, ഒരു വർഷത്തില് ഒരു വൈവക്കെ ഉണ്ടാവുള്ളൂ, രണ് ആ രണ്ട് സെമ്മായിട്ടല്ലേ ഇണ്ടവാ?
ര ആ രണ്ട് കൊല്ലാണ്.
ആ ഫസ് അപ്പ ര ഫസ്റ്റ് സെമ്മിലും അറ്റൻ്റ് ചെയ്യണം, സെകൻ്റ് സെമ്മിലും അറ്റൻ്റ് ചെയ്യണം അങ്ങനെയാണ്.
ആ ആ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും അല്ലെ?
കൊഴപ്പില്ല പഷ് റ്റെ ഇങ്ങള് ഏ ചൂസ് ചെയ്തത് തന്നെയാണ് കൊറച്ചൂടെ ബെറ്ററ്. എന്ന് വച്ചാല് നമ്മക്ക് മറ്റുള്ള ബുദ്ധമുട്ടുകളൊ ണ്ടെങ്കിലാണ് ഓൺലൈന് നല്ലതൊള്ളൂ എന്ന് വച്ചാല് നിങ്ങ പറഞ്ഞ പോലെ എക്സ്പീരിയൻസണ് ഇ ന്നെ ഏറ്റോം നന്നാക്കണതല്ലേ പിന്നോരു ക്യാമ്പസ് ലൈഫ് കിട്ടും ചെയ്യും
ആഹ് ആ അതെ അതെ
അതൊന്നുടെബെറ്ററാക്കും എപ്പളും അത് പോയി ചെയ്യുന്നത് തന്നെയാണ് അതൊരു എൻജോയ്മെന്റ് വേറെ തന്നെ ഉണ്ടല്ലോ വീട്ടീന്ന് പുറത്തറങ്ങനെ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ്നർജി കിട്ടും മൂപ്പര് ക്ക് കുട്ടിയായ സമയത്തായതോണ്ട് അങ്ങനെ ചെയ്തതാണ്
ആ ആ് ഓക്കെ എനിക്കും ചെറിയ ബേബി യുണ്ട് അപ്പൊ ഉം ടീച്ചിങ് പഠിക്കാനന് പിന്നെ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ കുറവ ഉള്ളതും അതൊക്കെ പാടി കേട്ടിട്ടാണ് ഞപ്പ വൺ ഇയർ ബ്രേക്ക് എട്ത്തേന് ശേഷണ ഇപ്പ ഇനി ബി എടിന് പോണ
അതെ ഡിഗ്രി കംപ്ലീറ്റ് പിജി ഒക്കെ എടുത്തോ
ആടിഗ്രി കംപ്ലീറ്റ് ചെയ്തു പി ജി ചെയ്തൊണ്ടടുക്കുമ്പോഴാണ് ബ്രേക്ക് പിന്നെണ്ടായത് പി ജി ആഹ്ആ അവളെ വെച്ച്ന്നെ കംപ്ലീറ്റ് ചെയ്തു കുട്ടി നമ്മളെ വെുച്ചു തന്നെ കംപ്ലീറ്റ് ചെയ്തു അവിടെ കോളേജിന്റെ അടുത്ത് ത് പോയി നിന്നാണ്ട് വീടൊക്കെ എടുത്ത് നിന്നാണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു പിന്നെപ്പം പി ജി കഴിഞ്ഞു ഇപ്പൊരു വർഷായി പി ജി കഴിഞ്ഞിട്ട് ബേബിക്ക് ഇപ്പൊന്നര വയസ്സ് സായ്
ആഹ്ആ അത് ശെരി
ആഹ് ആണ് ഇനിയിപ്പോ വീടിന് പോവാ വിചാരിച്ചിക്കല്ലോ
ആഹ്ആആ ഓക്കെ അപ്പൊ ആ കുട്ടിനെ നോക്കാനൊക്കെ ഇപ്പ ആളുണ്ടോ
ഇനി ഇനിപ്പോ തൊടങ്ങ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോത്തന് അവക്ക് കുറച്ചൊക്കെ ആവല്ലോ രണ്ട് വയസ്സിന്റെ അട്ത്താവും
ആഹ്ആ ഓക്കെ
ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലൊക്കെല്ല ഇപ്രാവശ്യത്തെ ക്ലാസ് തുടങ്ങിക്കല്ല അപ്പപിന്നെ രണ്ടു വയസ് ആവാനോ പിന്നെ വല്യ പ്രശ്നം ഇണ്ടാവലോ വിചാരിക്കണം
ആഹ്ആ ഓക്കെ വേറെന്താ പ്രോജക്ടും കാര്യങ്ങളൊക്കെ ഇങ്ങള്അയാണോ ചെയ്യല്
എന്ത്
പ്രൊജക്റ്റ് അസൈമെന്റ് ഒക്കെ ഇണ്ടാവലുണ്ടല്ലോ
പി ഞാൻ ബി എഡ് തൊടങ്ങിയിട്ടില്ല
ആഹ് അല്ലാ പി ജിക്കും
ആഹ് ആഹ പിജി ഇപ്പൊ പിന്നെ ഇന്ന് അത് നമ്മൾ തനിയെ തന്നെയ എഴുതി ചെയ്തത്. പ്രൊജക്റ്റ് ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട ള്ള പ്രൊജക്ട് തന്നെ ചെയ്യണം. അതൊക്കെ പിന്നെ അന്ന് അവിടെ വീടെടുത്ത് നിന്നണ്ട് അങ്ങനെയട്ട ചെയ്തൊക്കെ ആയിരുന്നു പി ആഹ
ഇ ആ
ഉ ഉ പിന്നെ ഇപ്പത്തെ കാലത്ത്ന്ന് പറഞ്ഞാല് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ജോലി
ആ മസ്റ്റ് ആ യിട്ടും ആഹ അതന്നെ പ്രയാസം തന്നെയാണ്. അതെ പിന്നെ നമ്മളെ ഈ ഈ ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവല്ലേ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് പിന്നെ അതൊരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു വില ഉണ്ടാവും. അവർക്കും ഒരു വേറെ തന്നെയാണ് നമ്മ അവർക്ക് നമ്മളോട് ഒരു ബഹുമാനം എക്സ്ട്രാ ഉള്ള പോലെ ഫീൽ ചെയ്യും. എ ന്ന് വെച്ചാൽ അവക്ക് നമ്മളോട് ഒരു പേടി ഉണ്ടാവും. എന്ന് വെച്ചാ പെരുമാറ്റത്തിലും ഒക്കെ നിങ്ങൾ ഇല്ലെങ്കിലും നമ്മള് ഒറ്റക്കാലിൽ നിക്കാ ക്കും എന്നുള്ള ഇത് അവർ തെളിയിച്ചു കൊടുക്കണം ശരിക്കും.
അതെ അതെ
ആ അപ്പൊ പിന്നെ ഒരു വില എങ്ങനെ ആയാലും
ഉ ഉ അതെ അതെ പിന്നെ എന്താ മഴക്കെ ഉണ്ടോ?
മഴ ഇന്നിപ്പോ ഇണ്ടായിട്ടില്ലട്ടാ ഇന്നലെ രാത്രിയൊക്കെ മഴപെയ്തപോലെ തോന്നണ്ട് നനവൊക്കെ കണ്ടതോണ്ട് ഞാൻ ചെടികൾക്കൊന്നും നനച്ചിട്ടില്ല മ് ഭൂമിനല്ലോം തണുത്തി നന മണ്ണിന് നല്ല നനവുണ്ടായിരുന്നു
ആഹ ആഹ ആഹ
അപ്പൊ ഇങ്ങനെ ഫീൽ ചെയ്ത് മഴ പെയ്തായിട്ടൊന്നും അറിട്ടില്ല ഉറക്കതില് പി ഇന്ന് പകല് ഇപ്പൊ ഓക്ക് നല്ല ചൂട് തന്നെയാണ് മഴക്കാറൊന്നും കാണാനില്ല
ആ അതെ ഇന്ന് നല്ല ചൂടുണ്ടല്ലേ ഇവിടെ അതുപോലെ തന്നെ രാവിലൊക്കെ നല്ല മയക്കാറൊക്കെ ഒക്ക ഉണ്ടായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ചൂ ചൂട് വിയർക്
ആഹ് ആഹ് അതെ അതെ
ഉം
പിന്നെ ഭക്ഷണൊക്കെ ആയ രാത്രിക്കക്ക്
ആഹ് രാത്രിക്കേക്കുള്ള ഭക്ഷണൊക്കെ ആയി ഒക്കെ ഒരുമിച്ച് ച്ച് ഉണ്ടാക്കല ഉച്ചക്കേക്കുള്ളതും രാത്രിക്കേക്കുള്ളതും ഒരുമിച്ച് ഉണ്ടാക്കല നിങ്ങളവിടെ എങ്ങനെ എന്താ ചെയ്യാറ്
ചെലേപ്പോ തികയാതെ വന്നാമാത് ത്ര എക്സ്ട്രാ വെക്കും എന്നല്ലാതെ ഒറ്റ സമയത്തുള്ള പണിയേ ഉള്ളൂ
ആഹ് ആഹ്
നിങ്ങക്ക് ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടോ
ഏ ഹെല്പിന് ഉമ്മ ഉമ്മ ഉണ്ടാവും ഞാൻ ഒറ്റയ്ക്ക് ഇനിക്കങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കാനറിയില്ല ഞാനും ഉമ്മാനെ ഹെൽപ് ചെയ്യും ഹെൽപ് പ്പ ഇത് കൊടുക്കലാണ്
അല്ലേ
ആഹ് ആ അതെ സ്വന്തായിട് ട്ടങ്ങനെ ഉണ്ടാക്കാറില്ല അധികം
ആഹ് ആഹ് ഇപ്പൊ അപ്പൊ അവിടെ വി ഹസ്ബൻഡിന്റെ അടുത്തക്ക് പോകുമ്പോ എന്താ ചെയ്യാ
ആ ഹസ്ബൻ്റിന്റെ വീട്ട്ന്ന് അതുപോലെ തന്നെ ഉമ്മ അവിടുത്തെ ഉമ്മാനെ ഹെൽപ് ചെയ്ത് കൊടുക്കും
ആഹ് ഓക്കെ അയ്ശെരി
പിന്നെ നമ്മളെ വീട്ടിൽ വരുമ്പോ പിന്നെ നമ്മളട് അടുക്കളെക്കൊന്നും പോവലെ ഇല്ല സ്വന്തം വീട്ടിലാകുമ്പോ പിന്നെ അത് പിന്നെ ഏകദേശം എല്ലാരും അങ്ങനെ ത തന്നെയാണല്ലോ
ആഹ് ഓക്കെ ശരി ഇനി എന്നാണ് അവിടെ ഹസ്ബൻഡിന്റെ അടുത്ത്ക്ക് പോകുന്നെ?
ഏഹ് ഞാന് ഇതുവരെ അവിടെന്നയേനി
ആഹ്
ഇപ്പൊ രണ്ടു ദിവസായിട്ടുള്ളൂ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഫംങ്ഷൻ ഉണ്ടായിരുന്നു റിലേറ്റീവിന്റെ കല്യാണം ഇണ്ടായപ് അപ്പോ അങ്ങനെ വന്നതായിരുന്നു ഇനിയിപ്പോ കൊറചച്ചിസം നിന്നിട്ട് അങ്ങട്ട് പോണം ഹസ്ബൻഡ് നാട്ടിലില്ല ഏ ഗൾഫിലാണ്
ആഹ് ഓക്കെ
വരുന്ന്ണ്ട് ഇപ്പൊ യുദ്ധത്തിന്റെ കൊറെ പ്രശ്നങ്ങളല്ലേ
ആഹ് അതെ
അപ്പൊ പിന്നെ കമ്പനിലുള്ളവരോടൊക്കെ വൺ മന്തിന് ഒരു മാസത്തിന് ലീവിന് പോവാ പറ
ആഹ് അതെ
അപ്പൊ അങ്ങനെ അടുത്ത മാസം വരുന്ന് യുദ്ധം കാരണം അങ്ങനെ അ ആ ഓ